കേൾക്കില്ലേ?
ആഹ് കേക്കണണ്ട്
എന്തൊക്കെണ്ട്?
സുഖമായിട്ട് പോണ്.
കെടന്നൊറങ്ങേനി
ആഹ് ഒര് ചെറ്യോരൊറക്കം ഒറങ്ങി എണീറ്റ്
ആ ആ ആ ശരി എന്താ
ഏ രണ്ടരക്കെ ആയിട്ടുണ്ടാവും വേം എണീറ്റണ്
ആ ആ ആ
പിന്ന കൊറേ പണി സ്കൂൾ കുട്ടികളെ ബുക്കൊക്കെ കിട്ടീ അതൊന്നും പൊതിഞ്ഞിട്ടില്ല അയിനൊക്കെ എണീക്കണം അപ്പൊ ഇങ്ങനെ മടിച്ചു ആ ബുക്ക് കിട്ടീട്ട് നാലീസായണ് പൊതിഞ്ഞച്ചിട്ടില്ല നോട്ട് ബുക്ക് എന്തൊക്കെ ആദ്യേ പോയിഞ്ഞച്ചന് ഇത് പിന്നെ അതൊക്കെ ചെയ്യാനുണ്ട് ആ ആഹ്
ആ ശരി
ഒരാക്കമ്മള് പൈസ കൊടുത്ത് വാങ്ങണം മറ്റോർക്കൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും ഒരാള് എന്തും കിട്ടീട്ടുല്ല ഒരാൾ അഞ്ച ഒരാള് ഒന്നിലാണ് ഓരാള് യു കെ ജി എൽ കെ ജിയാണ് ആ എൽ കെ ജി അല്ലെ ഒന്നാം ക്ലാസ് ആൾക്ക് ബുക്ക് കിട്ടിയിട്ടില്ല ബുക്കും യൂണിഫോം ഒന്നും കിട്ടിയിട്ടില്ല
ആഹ് ആ ആഹ് എങ്ങനെ പോകാനൊന്നും ആ കൊഴപ്പൊന്നും ഇല്ലല്ലോ? പോകാന്ന് പർ
ഇല്ലാ കൊഴപ്പൊന്നും ഇല്ല സ്‌കൂള് പോയതുകൊണ്ടെ
ആ ആഹ് പഠിക്കാനൊക്കെ അങ്ങനെ ഉ മറ്റേലൊക്കെ
ഞങ്ങള് ഉം പഠിക്കാനാച്ച ബേക്ക്ക്ക് തന്നെയാണ് പിന്നെ നമ്മളൊപ്പം നല്ലോം ശ്രദ്ധിക്കണം നല്ലോണം പ്പ
ഉം ഉം ഉം പിന്നെ യൂണിഫോമൊക്കെ ഇടാൻ തുടങ്ങിയാ
ആ ഇൻഫോം ഒരാത് ഇന്ന മിനിഞ്ഞാന്ന് കിട്ടിയിട്ടുള്ളിന്നു അപ്പൊ മൊത്തല്ലൃരുന്നു ത്ത പോയി വാങ്ങീട്ട് ഇനി തിങ്കളാഴ്ച മുതൽ ഇടാർന്നഞ്ഞത് മറ്റെ ഒരാൾടെ കിട്ടിയിട്ടുള്ളൂ അടിച്ചി ന്ന് കഴ്ചില്ലാ
ട്ടൂല
റെഡിമെയ്ഡ് എനിക്കറിയില്ല ഞാൻ ഇത് ഞാൻ ശീല വാങ്ങിയത് കിട്ടിയതാ
തടിച്ചത്
റെഡിമെയഡ് എന്താ അറിയില്ല ഏ
ന്ന്ടിക്കുവായിക്ക
ഇല്ല ഞാൻ ചെറുതായിട്ട് തച്ച്ള്ളു അല്ലാതെ അടിക്കൊന്നുവില്ല
ആ പൊറത്ത് കൊടുക്ക്
ആ ആ
അങ്ങനെയാ അടുക്ക യൂണിഫോം അടിക്കണ്
അവ്ടെ അപ്പം ഞാൻ രണ്ടും കൂട്ടവും പിന്നെ പാൻറും ടോപ്പും പിന്നെ ഒരു കോട്ട് അടിച്ചെന് എഴുന്നൂറ് രൂപായി
എഴ്നൂറാ
ആ കോട്ടെന്ന് ന്തോ രണ്ട് കോട്ടാ ടോപ്പും ഉണ്ടാവും പാന്റും
ഉ അത് കോട്ട്ടിക്ക നല്ല പൈസുണ്ട്
റിസ്ക്ണ്ട് ആ എനിക്ക് തോന്നണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുപ്പിച്ചന് ഇരുന്നൂറ് രൂപയായത്
ഒരു കോട്ടിനാ ആ ആ ആ യൂണിഫോം അടിക്കാൻ വല്ല ഇതൊന്നുല്ല പക്ഷേ
ആ അപ്പൊ എനിക്ക് തോന്നി ടോപ്പ് ടോ കോട്ടിനാണ് ഏകദേശ രൂപ മുന്നൂറായത്
അല്ല കോട്ടടിക്കണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുറയേ
ആ ആ അങ്ങനെയാണ് അത് നല്ല വൃത്തിയില് പൊക്കറ്റോണ്ടാക്കി വെച്ച് അടിച്ചു പോവത്തില്ലേ പറഞ്ഞിട്ട് കാര്യല്ലൃ അപ്പൊ അടിക്കണ പക്ഷേ അയിന്റെറത്ത് കുറ്റം തോന്നണില്ല പിന്നെ നോ കിട്ടില്ല റെഡിമെയ്ഡ് കിട്ടും തോന്നുന്നുണ്ട് ഞാൻ പിന്നെ തുണി ബാക്കിയൊള്ളണ്ട് അയിന് യ്ച്ചങ്ങനെ കൊടുത്ത് തീർന്നു
ആ ആ ആ അയ്സെരി
പിന്നെ പഴേ ഉപയോഗിച്ച കോട്ടുണ്ട് ക്ഷേ അത് ഇവർക്ക് ടൈറ്റ് ആയതകൊണ്ട് പറ്റുന്നി ഇല്ലണ്ടന്ന ഉണ്ടായിരുന്നു
രൂസ മണ്ടാവും
ഇല്ലാണോ പക്ഷെ പീസ് ഏക്കാൻ പറ്റൂലന്നും പറഞ്ഞ അതോ അല്ലെങ്കിൽ പില്ല
ആഹ ആ ആഹ ആഹ ആ ആ ഇപ്പല്ലാം കോട്ടും ഉണ്ടല്ലേ യൂണിഫോമിന്റെ മരുട അല്ല കൊറെേ സ്കൂള് അങ്ങനെ കണ്ട
ആഹ ആഹ
ന്നില്ല കുട്ടികളായിട്ടില്ല
ആഹ ഇതെന്താ വെച്ചാ പട്ടും പിന്നെ മൊഫത കൊത്തും വേണോ
ആഹ ആ ആ
അതെ മയിർത്തല്ല എുള്ളല്ലേ പിന്നെ ചെറിയ കുട്ടികളല്ലേ ഇപ്പൊ ലച് ലഞ്ച് തൊട്ട് കുറച്ച കൂടിരു അല വല പക്ഷെ നല്ലതാണ് കുട്ടികക്ക് തോയാലും
ആഹ ആ ആ
പിന്നെ ഒരു വൃത്തിയാണല്ലോ ആ ബോട്ട എന്തൊക്കെട്ടെ ഒക്കര
മറ്റേ ഒരു ടോപ്പ് ഒരു പാൻറ് ഇട്ട് കട കൊറേ കാല ഇപ്പം ആയിട്ടുള്ള ഈ കോൂട്ടുകളൊെ വന്നതില്ലേ
ആ ആ പിന്നെ ചെിലോട ഷൂ ആണോ ഭയങ്കര
ഉ ആ ആ ആ അക്കെട്ട നല്ല ആ മയത്ത് പിന്നെ വലിയ നിർബന്ധപ്പെടൊന്നുംല്ല അല്ലെങ്കി എന്ണ്ട് ക്ഷ രസമാണ് കാണാാന് ക്കാനി ദിനാവ്പളെ
അതേപോലെ പഴത പറഞ്ഞളോ ഇവിടെ വിലിയറ്റീവ്സ് ചെറുകുട്ടുള്ളത് പിന്നെ മഴ ആയതുകൊണ്ട് കറ വീട്ടന്ന് പോകുമ്പോ സാദാ ശെരി അതും കറു് കളർ ചെരുപ്പിടണം എന്നിട്ട് പിന്നെ സ്കൂളില് ഷൂ കൊണ്ടപോയി വെക്ക സ്കൂളന്ന് പിന്നെ- അങ്ങോട്ട് പോകുമ്പോ സ്കൂളില് മാത്രം ഷൂപയോഗിക്ക ഈ മൂന്ന് മാസം പിന്നെ വീട്ടക്ക് വരുമ്പോമ്മ സാധാരണട്ട ഒരു ചെരുപ്പ് കട്ട് വര ആ
അത്ര ബുദ്ധിമുട്ട് ഒക്കെ എടുക്കുന്നത് എന്തിനാ
ആ ഒക്കടെ സ്കൂളിന്റെ പേരി- ഇാക്കണ്ട ചച്ചുട്ട ഇപ്പനല്ലേൊക്കെ
ഉ ഉ ഉ മഴയത്തു ഇങ്ങനെ ഷു ഇട്ടാലെ ഒക്കെ
അതന്നെ പിന്നെ എസ്മെല്ല് വരുല്ലോ നല്ലഞ്ഞാല് പിന്നെ കുട്ടികുടെ കാലായാലും അതൊരു ഇതാവും ഒക്കെ ആഹ ആഹ
വേഗം നല്ല അനി വയല്ലെങ്കിലും തന്നെ
ആഹ പിന്നെ അതല്ല ഷൂ സോക്സ കിട്ടല് കാല ഒന്നും ആ-
ഉം ആഹ കാല് വൃത്തി ഉണ്ടാവും പക്ഷെ അവസ സഹിച്ചാ
ആ മഴപെയ്യുമ്പോൾ പറ്റൂല അല്ലാത്തപ്പ നല്ല വൃത്തിയാവും. ഷൂ വെച്ചാൽ മതി
ശരി
അാന കാലാക്കി കേപ്പ കുളിച്ചിട്ട് അകത്ത് കേയറിയാ മതി എന്നാ പറയല്ലേ
മഴ ആന്നുവെങ്കിൽ മടി ആണ്
ആഹ് വേഗം കുളി ആ കുളിച്ചോല്ലെങ്കിൽ എന്താണ് വച്ചാല് പിന്നെ അല്ലെ മടിച്ചു നിന്നാ പിന്നെ നേര വൈകു ചെയും
പാടില്ല പക്ഷെ അത് കുളി ന്നോ പിന്നെ എന്താ വൈകുന്നേരത്തിന് എന്തേലും ഉണ്ടോ
വൈകുന്നേരത്തി ന്ത എന്തെങ്കിലും കുട്ടികൾക്ക് ആ നൂഡിൽസ് എന്തെങ്കിലും ഉണ്ടോ അതൊക്കെയാ ഇഷ്ടം
ഉം
പിന്നെ എന്തണ്ടാക്ക ഇണ്ടാക്കാ നോന്നും ഇല്ല്യ കൊണ്ടോ ആ അല്ലെങ്ങി എന്തെങ്കിലുണ്ടാക്ക ഒന്നും ഇല്ല്യ ക്ക പഴത്തിനും വെലേണ്, അല്ലേ പഴൊക്കെ ഓര്ക്കിഷ്ടാണ്. പഴം ഇണ്ടാക്കി കൊട്ത്താ ആഹ് ആഹ്
അവ്‌ലൊന്നും പറ്റൂലാ?
ഇബടെ ഇണ്ട് പറ്റാച്ചാൽ ഇപ്പ പറ്റും ബിസ്കറ്റ് ഉണ്ട്‌വ്ടെ ബിസ്കറ്റ് അങ്ങനെ
പ്പണ്ട് അറ്യ
ആഹ് ആഹ് അത് ചെലപ്പോ തിന്നും ചെലപ്പോ പറ്റൂല്യ
ഉം ഉം പിന്നെ
നിങ്ങള്ണ്ടാക്കോ ഉസ്കൂളില്ലാ ദിവസന്തെങ്കിലും?
ഇന്നലെ ഇണ്ടാക്കീനി ഇന്ന് ഒന്നും ഉണ്ടാക്കൂല പറഞ്ഞ് ഇന്ന്ന്റെ പണികള കഴി നേരം ഞാൻ കടിന്നുണ്ടാക്കുല ബേക്കറിക്കെണ്ടാക്കും കൂട്ടിക്കോണ്ടി യാന്
ആ അതിമ്മ ഇരുന്നാ നേരം വൈകും അങ്ങനെ എന്തെങ്കിലും ആവു മ്പോ
അതൊകെ ഒഴിഞ്ഞിരിക്ണ ടൈമിലാണ് ഇണ്ടാക്കാതന്നാൽ ക്കേ തന്നെ പക്ഷെ
നമ്മക്കും തോന്നണം. നമ്മക്കും മടിയായാ ന്നുണ്ടെങ്കി പറ്റി കഴിയൂല. ആവൂലാറിയാ.
പിന്നെ നാ ഇന്നന്നെ പണിയാൾ കഴിഞപ്പ നേരം വൈകീക്ക്ണ് പിന്നെ അയിമക്കായാ പിന്നെ വേറൊന്നും ഒന്നിനും ടൈം ഉണ്ടാവുല്ല ഏന്തോലൊക്കെ നോക്കണെങ്കിലും തന്നെ ഒന്നും സമയണ്ടാവുല്ല
ആഹ് ആ
ബെക്കറിണ്ട്. അതൊക്കൊന്ന് കൊട് ക്കേണ്ടിന്ന് പറഞ്ഞൊടുത്ത്.
ആഹ് ആഹ്
അത് മതിന്നാലും വേശക്കണെന് എന്തേലൊക്കെ ണ്ടായാല് അതാ നല്ലത്
ആഹ് ആഹ്
അല്ല വീട്ടില് ഒരു ദിവസ ആവുമ്പളെ അവര് ഇവിടം പൂവട എലട ഇവിടൊക്കെ എലടപറയും അതൊക്കെ നല്ല രസാണ് ഇഷ്ട്ടാണ്ഈ ഇപ്പടുത്തൊരീസം ഉണ്ടാക്കിം കൊടുത്തിനിം പിന്നിം പറയും ഇങ്ങനെ ഉണ്ടാക്കിത്തരോ ഉണ്ടാക്കിതരോ
ആഹ് ആഹ്
അത്
ഞാൻ ഉണ്ടാക്കിട്ടില്ല
കേടുല്യ
ആ അതന്നെ ഞാൻപ്പൊ യ്യ് പറഞ്ഞപ്പപ്പോ എന്താണ്ടാക്ക സ് സാധനം ഇവി ബടെണ്ട് അപ്പൊ ഈ പറഞ്ഞപ്പളാ ഓർമ്മന്നത്
ഏ അല്ല പൊടിയും ഇതുണ്ടായ എളുപ്പാണ് പക്ഷെ കൊറെആളൊന്നും ഇല്ലെങ്കി ഉം ആഹ് ആഹ് കൊറെേണ്ടാക്കരുത് കൊറെണ്ടാക്കാൻ മടിയാവും എന്താച്ച് ചെലത് കയ്യൂല കൊറെ ടൈംവാണ് എന്താച്ചാല് എന്താ എന്തേലൊക്കെ കൊറ ഏ
പുഴ്‌ങ്ങലല്ലേ
ആഹ് ആഹ് മ്മ വീട്ടില് ചെമ്പുണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
അയിൽടും അയിൽമ്മ ഇപ്പണ്ട്
ആഹ് ആഹ്
കുക്കറില്ച്ചാ മതിലെ ഗ്യാ
ചെലവര് പിന്നെ ഇങ്ങനെ ചെയ്യും എങ്ങനെച്ചാല് ചട്ടില് അങ്ങനെ മ്മള് പത്തിരിചട്ടില് ഇങ്ങനെ അങ്ങോട്ടും തി ച്ചും മറച്ചും ആ അത് ഇങ്ങനെ എന്താ പാടന്ന് നിക്കറില്ല എലച്യാഡ എല വെച്ചും ടും അല്ലാതിം അങ്ങനെ തിരിച്ചും മറിച്ചുടും എൻക്കറിയില്ല
അത് രസണ്ടാവില്ല പിഴിങ്ങിടുത്ത അതാണല്ലേ ഈ പൂവ ആ അതൊക്കെ പിന്നെ നമുക്ക് കേടും ആഹ് അതൊക്കെ പിന്നെ ഇതിന് എന്തിലൊക്കൂല എന്താച്ചാലെ ഇത് പീങ്ങിടുത്താതന്നേ നല്ലരസാ ഇലേലും കൂടി ആവുമ്പോളേ
ആ ആ ആ
തടിക്ക കേടില്ല മറ്റേന്നം ഇതൊക്കെ ആകുമ്പള് ഇ നമക്കൊന്നും ഇല്ലല്ലോ ആയിച്ച ആയി േടിച്ചിടുത്താര നല്ല രസമാണ്ാണ് എല്ലാവർക്കും പറ്റ പി ചെയയ്യും
ആഹ
ഉ അന്ന പൈസ ഇന്താക്കി പിന്നെ പൊടിയൊക്കെ കഴിഞ്ഞു ശർക്കരണ്ട് അപ്പ പറഞ്ഞീന് ഉ പന്ന ഇപ്പ പറുരോ ച്ചടി ഉണ്ടാകാനെയൊകെ പറഞ്ഞിനെ പെരുന്നാളിന്റെ പി
ഓടി എനിക്കിട്ട കിട്ടിയതെന്നെ കിട്ടൂല അങ്ങനെ കിട്ടിയത് തന്നെ ഇണ്ടായിരുന്നു കഴിഞ്ഞിട്ട്
ആ ആ ആ അവിടെന്ന് നോമ്പില് പൊടിപ്പിച്ചതേനി ഇത്ര ദിവസം ഒരു തുളികുടി ണ്ടായിന്നെ രാവിലെ അപ്പം ചുടുപോ കഴിക്കാ
ആ ആ കുട്ടിയാ പിന്നെ ദോശൊക്കെ ഒരു ഉഷ അങ്ങനെ
ആും ഞങ്ങളുടെ ചുടുവെള്ളം കൂട്ടലാണ്
ഏ അരി ഇതും കൂടി മിക്സ് ആക്കിയ അത്ര പ്രശ്നല്ല
മറ്റ അരിക്ക് അങ്ങനെ കൊഴപ്പ ഇണ്ടാല ഇത് എന്താ അരി നിക്കറിയില്ല ഭയങ്കര ഉറപ്പാണ് അപ്പൊക്കെ ചുട്ടാല് ആ ആ ആയ്തന പിന്നെന്താെന്നാ
പിന്നെ വേറെ എന്താന്നാണ്
ന്ന കേട്ടന്ന പിന്നെ വിളിക്കണ്ടെന്ന
ആ ശരി
ആ